കട്ടായി പോയി.
ഉടനെ അടുത്ത കോള് വന്നു.
ആഹ് എന്താത് ഇന്റെ ചെവി തട്ടിയതാ തോന്ന്ണു.
ആഹ് സൂക്ഷിക്കണ്ടേ കുഞ്ഞെ.
ഞാൻ അറിഞ്ഞിട്ട് കൂടില്ല.
ഞാനും. സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു ചക്കേ യരിഞ്ഞിട്ട് പുട്ടുണ്ടാക്കുവായിരുന്നു.
ആഹ് അതെ അതെ.
ആഹ് അങ്ങനെ ഏഹ് പരിപ്പും തക്കാളിക്കായും എല്ലാം കൂടി ഇട്ട് ചെറിയൊരു ചാറ് വെച്ചു.
ആഹ്
ബീറ്റ്റൂട്ട് തോരൻ വെച്ചു.
തേങ്ങ ഇട്ട് ട്ടോ
ആഹ്
അപ് തൈരൊയ്ക്കൊ അയില്?
ഇല്ല. അപ്പ അത് പച്ചടിയാ.
ആഹ് ആഹ് അപ്പൊ തൈരൊയ്ക്ക്ണതൊക്കെ പച്ചടി?
അല്ല അമ്മാ അങ്ങനെയല്ല ഉദ്ദേശിച്ചി ച്ചത്.
തോരൻ വെ ക്കെണേനകത്ത് നമ്മള് മുളക്, സവാള ബീറ്റ്റൂട്ട് തോരൻ, തേങ്ങ അത്രേ ഉള്ളൂ.
ആഹ്. ബീടറൂട്ട് ഇങ്ങനെ മറ്റേ ഗ്രേറ്റ് ചെയ്ത്ട്ടാ ചെയ്യാ, അതോ ഇങ്ങനെ നുർക്കേ.
ഞാന് ചോ ചോപ്പറുണ്ട്.
ആഹ്
നാല് പത്ത് കുട്ടൂട്ടും അരിൻ ആഹ് കൊത്തിയെരിഞ്ഞെടുക്കലൊക്കെ ഭയങ്കര പാടായിരിക്കും ചെലപ്പഴേ, രാവിലെ
ആഹ് അതെ അപ്പ സ്കൂൾക്കൊക്കെ ഇത് കൊണ്ടോവോ?
ആഹ് കൊണ്ട് പോവും കൊണ്ട് പോവും. പക്ഷെ അവർക്കിന്ന് അപ്പവും കടലയാണ് കൊടുത്ത് വിട്ടത്. കുഞ്ഞു കുഞ്ഞായിട്ട് അപ്പ ഉണ്ടാക്കീട്ട്. കടലയും കൊടു കൊടുത്ത വിട്ടു കടലേം കൊടുത്തു വിട്ടു. റോസ്റ്റ് പോലെയാക്കി കടലക്കറിനെ വറ്റിച്ച് എന്നിട്ട് അതിനെ കൊടുത്തു വിട്ടു.
ആഹ് അതൊക്കെ മതി. ചെലപ്പോ ഉച്ചക്ക് ചോറ് കിട്ടണം അങ്ങനത്തരു ഇശുണ്ടെനിക്
ആഹ്
രാവിലത്ത ഒന്നും പോവൂല. ഇവിടെ അനിയന് അനയത്തി അവരൊക്കെ കഴിക്കും. ക്ഷെ ഞാൻ കഴിക്കൂല. ഉച്ചക്ക് ചോറ് വാണം രാത്രി പിന്നെ, ഏ എന്താ തടിയാണോ ഉദേശിചേ.
ഉം
ആണോ. ഇല്ല. മെലിഞ്ഞിട്ടാ.
ആഹ്.
പക്ഷെ ഞാൻ കയിക്ക്ണ്ടേ.
ആഹ് ന്ന
ണ്ട് ആവശ്യത്തിന് അത്യാവശ്യത്തിനും കെയിക്ക്ണ്ട്. വെറുതിരുന്നാലൊക്കെ കേക്കും. പഷേണ്ട് കാ
ആ പക്ഷെ ഇവിടെ ഞാനെങ്ങനെന്നറിയാവോ? കഴിപ്പ് ഹ്, കഴിപ്പ് വളരെ കുറവാ. പക്ഷെ കഴിക്കാനുണ്ട് കാണാനുണ്ട്.
അതെ
ഉം കൈപ, അതെടാ ഭയങ്കരായിട്ട് കഴിക്കണത ഭയങ്കര കൊറവാണ്. ആ വണ്ണം എവിടെന്ന് ക്കുന്നൊന്ന് അറിയത്തുല്ല.